ഹലോ ആ എന്തൊക്കെയാള്ളെ വിശേഷം എന്തെങ്ങളക്ക് വിശേഷം
എന്താ പരിപാടി
എന്താ ഇന്നിപ്പോ പ്രത്യകിച്ചങ്ങനെ പരിപാടിയില്ല ഇന്നിപ്പ നോമ്പൊ
നോമ്പായോണ്ട്ല്ലേ
ഇപ്പ പകലങ്ങനെ കാര്യായിട്ട് പണിയൊന്നുമില്ല ആ ഇപ്പ നല്ല പൊരിച്ചലൈക്കാരം ഉച്ചക്കുള്ള ഫുഡ്ന്ള്ള തയ്യാറാടുപ്പൈകാരല്ലേ ആ ഇന്നിപ്പ ഇനി വൈകുന്നേരത്തേക്കൊള്ളൊരു ആ വൈകുന്നേരത്തേക്കെന്തേലുഒക്കെ ആക്കണം ഇപ്പൊ കൊറച്ച് ഫ്രീ ടൈം ഇണ്ട്
കുട്ടികളില്ലേ അപ്പം ന്ന് ഒഴി
ആ കുട്ടികൾ ഇന്നിപ്പോ ഫ്രീയല്ലേ അപ്പൊ സ്കൂളില്ലാത്ത കാരണെ കുട്ടികളൊക്കെന്നു വീട്ടിലുണ്ട് ഇപ്പൊന്ന് നല്ല പടയാണ് ഇവിടെ.
അത് ശരി
മറ്റേ ആളും ബഹളൊന്നും ഉണ്ടാവില്ല കുട്ടികള് സ്കൂളിൽ പോയ പിന്നെ വീട് ഒഴിഞ്ഞു. പിന്ന ഇപ്പോ താത്താരൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്റെ വീട്ടില് വിരുന്ന് വന്നിക്കാണ്
ഏ അന്റെ വീട്ടിലാ
ആ അന്റെ വീട്ടിലപ്പന്ന് രണ്ടുസം മദ്രസ് ലീവലേ മുഹറ ഒമ്പതും പത്തിന്റെ
ആഹ്
ഇക്ക് പോന്നതാണ് അപ്പൊ താത്താരും ഉണ്ട് താത്താരും കുട്ടികളും ഉണ്ട് എല്ലാരും ഉണ്ട് ആ നാളെ ഉണ്ട് ഇണ്ട് എല്ലാർക്കും നാളെണ്ട് ഇന്നത്തെപ്പോ ലീവിന് പകരം നാളെ സ് സ്കൂൾ ഉണ്ടാക്കിണ്ടേ നാളെ ക്ലാസ് എടുത്തിണ്ട് ആ നമുക്ക് സ്കൂൾക്ക് കുട്ടികൾക്ക് ഇവിടുന്ന് പോവാം മദ്രസേക്ക ഉള്ളു ഒത്തിരി ആ മദ്രസക്ക് പിന്നെ രാവിലെ ആ ഏഴരകെത്തെണ്ട കാരണം അത്പറ്റൂല എന്നാലും ഇവിട്ന്ന് എങ്ങെനെലും ഒക്കെ വ ണ്ടിണ്ടേലൊക്കെ പറഞ്ഞയക്കും ഇവിന്നിന്ന് കൊണ്ടെന്നെ പോവും ആ പിന്നെ സ്കൂൾക്ക് വണ്ടി ഇവിടുന്നിട്ട് വരും അപ്പൊ ഇവിടുന്ന്ക്കാണ് സുഖം ഉം ഇപ്പ രണ്ടാളാ മൂത്തത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ആൺകുട്ടിയാണ് രണ്ടാമത്തെ പെൺകുട്ടി രണ്ടു വയസ്സാവണള്ളു
ഏ അത് ശരി
ആഹ് ആ ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടി ല്ല ല്ലോ കല്യാണം കഴിഞ്ഞ കുട്ടികളായി കല്യാണം കഴി അതെലെ ശരി ഉം കുട്ടികള ആയിക്ക്ണോ രണ്ട് കുട്ടികള പഠി ക്കാ
പറ്റെ ചെർതിന് ഒന്നര വയസായിട്ടുള്ളൂ
ഇതല്ലേ ആഹ് ശരി ഉം എങ്ങനെയ പഠിക്കാനൊക്കെ കൊഴപ്പൊന്നുമില്ലാലോ അതല്ലേ ഒ ശരി പെൺകുട്ടിയെക്കാര മൂത്തത് ആഹ അത ശ ആഹ് ശരി
പഠിക്കാാന് ഭയങ്കര മടിയാ പഠിക്കാനണ്ട് എടുത്ത് വെച്ചാ തുടങ്ങും ഉറക്കം വരലും വോഷ
ആഹ ആഹ് അതിപ്പോ എല്ലാർക്കുംള്ളതന്നെ ഇവനും അങ്ങനെ തന്നെയാണ് സ്കൂളത്തെ കഥകൾ വരച്ചിലേക്കാ അപ്പൊ മെയിന ആയിട്ട് ഉണ്ടാവുക അ അവിടെ അങ്ങനെ അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള പറച്ചിലേക്കാരം ആഹ ഇത് മുഴുവൻ കേട്ടിരിക്കണം അതൊക്കെ കഴിഞ്ഞട്ട രണ്ടാമത എന്തേലും തുടങ്ങന്നെ അപ്പൊ അത്ത കഥ പറണ്ടും പിന്നെ ഈ വേറെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അതൊന്നും പറയാനോ ചോദിച്ചാലും കൂടി മി ഴ ഉണ്ടാവല അപ്പൊ ടിീ വിിക്കോ ഫോണക്കോ നോക്കിട്ട് അങ്ങനെ ഇരിക്കും ഉ അപ്പ അങ്ങനെ ഇരിക്കും ആ അപ്പൊ വേറെ എന്തേലും ബിസിയിലേക്കാര അവര് എന്തും ചോദിച് ചൊന ആഹ ഓല കഥ പറച്ചില് അങ്ങനൊക്കെ തന്നെ പഠിപ്പ ഉം ഉ ഇന്നലെപ്പൊ എക്സാം എടുത്തക്കായിരുന്നു പഠിക്കാൻ പറഞ്ഞഞ് കേക്കാ അതൊക്കെ അറിയാ എന്നുള്ള നിലലക്ക് പോയി ഇന്നലെ ഒ ഒന്നും എഴുതാൻ കട്ട അങ്ങെ പോന്നിട്ടുോ
അത ഏ അന് പരീക്ഷൊക്കെ തുടങ്ങാലോ തുടങ്ങിയോ
ഇല്ല ലാ ടെസ്റ്റ് എടുട്ട ഓ പാടം കഴിയുമ്പോ ക്ലാസ്ൽസ് കഴിഞ്ഞു കഴിഞ്ഞു ഉ പിന്നെന്തൊക്കെയ കഴിഞ്ഞു
കനക്കന്ത
പത്തിരി ചിക്കൻ കറിയ ഉണ്ടാക്കണം ഉണ്ടാക്കണം പറയിട് ഇന്നലെ നല്ല ആദ്യമായിട്ട് എല്ലാരും കൂടി ഉള്ള ഇപ്പൊ ബിരിയാണി ആന്നു ഉ അപ്പൊ പത്തിരി ആഹ ഇന്നലെ നോമ്പണ്ടായിരുന്നു ഇന്നലെ കുട്ടികൾെല്ലാരും സ്കൂളില എല്ലായിരുന്നു അപ്പൊ വല്യൊരു മാത്ര ഇണ്ടായിരുന്ന ഇമ്മായിപ്പാ പ്പ എല്ലാർക്കും നോകുമ്പായിരുന്നു ഞാന് മിനിയാന്ന് പിന്നെ ബുധനാഴ്ചത്തെ മദ്രസ് കഴിഞ്ഞിട്ട് രാവിലെ പോന്നു ആ ഞമ്മള് വീട് തൊട്ടടുത്ത് കുറച്ച് വലിയ ദൂരൊന്നുമല്ല പത്ത് മിനിറ്റ് യാത്ര ചെയ്യാനുള്ള ദൂരോള്ളൂ അപ്പൊ രാവിലെ ആ മദ്രസ് കഴിഞ്ഞ് കുട്ടികള് സ്കൂള്ക്കാ ആക്കിയോ ചെക്കനെ മുത്തോന സ്കൂള്ക്കാആക്കി നമുക്ക് നേരെ പോര ബസില് നേരെ അവിട തന്നെ കയറിയ നേരെ ഉമ്മറത്ത് ബസ് ഇറങ്ങും അങ്ങനെ പോകുന്നു പിന്നെ കുട്ടി സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ആഹ് എന്റെ താത്താടി കുട്ടികൾ അങ്ങനെ തന്നെ സ്ക്കൂളിലൊക്കെ ആക്കികഴിഞ്ഞാൽ പിന്നെ അവരെ സ്കൂളിൽ നിന്ന് ഇവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വന്ന് ഇറക്കും അതൊണ്ട് നമുക്ക് അങ്ങനെ വന്ന് നിക്കാൻ സുഖാണ് ഉം പിന്നെ എന്തൊക്കെയാ നിങ്ങള് വിരുന്ന് പോകലില്ലേ വിരുന്നു പോവാ റകെ ല്ലേ ഹലോ ആഹ കേക്ക്ല്ലേ ഹലോ
ആ കേൾക്ക് ഇപ്പൊ കൊറച്ച ആയിണ്ട് പോയിട്ട് ആഹ മഴയുണ്ട്
ആഹ എവടെ ആ ഇപ്പ മഴ പെയ്യേണ്ട് മഴ പെയ്യണ സമയത്ത് റേഞ്ച് ഒന്ന് കട്ട ആവേണ്ടത്
ആ അതാവും
ഉം പിന്നെ എവിടെ വീട് സ്വന്തം വീട് എവിടെ അടുത്ത് തന്നെയാണോ
ആഹ അടുത്ത്തന്നെ രണ്ട് വീട് അടുത്ത്അടുത്താണ് അതുകൊണ്ട് പിന്നെ പെട്ടന്ന് പോയി വരാനൊക്ക സുഖം അതിന്റെഇടയിലൊന്ന് പോയി പോന്നു
അതെ ല്ലേ ശരി
ഉം
ആ ഇവിടെ ഉമ്മ, ഉപ്പക്കെ ഇല്ലേ
ആണ്ടേ ഉമ്മ, ഉപ്പി ഉപ്പോം എല്ലരു ഉണ്ട്
ആ ശരി യാത്ര പോവല് ഹസ്ബൻഡ് ഗൾഫിലാണ് വന്ന സമയത്ത് പോവും ലീവ് ഇള്ള ള്ള ലീവ് കയ്യിണവരെ പൊറത്തൊന്ന് യാത്ര ചെയ്യും അല്ല അത് പിന്നെ നമുക്ക് കല്യാണം എന്തങ്കിലും ചെറിയ പാർട്ടിയങ്ങനെ എന്തങ്കിലും ഉണ്ടാകുമ്പോ പോവാന്നല്ലാതെ അല്ലാതെ ഇറങ്ങലില്ല
പോവലില്ലല്ലേ
ആഹ് പിന്നെ കുട്ടികള് പാർക്കിൽ പോണം പറയുമ്പോ ലാസ്റ്റ്പ്പം ന്നാ കോഴിക്കോട് ഒരു എന്തൊരു മല കണ്ടായിരുന്നു എന്തോന്ന് പറയും കോഴിക്കോട് ഞങ്ങളൊരു ബന്ധുവീടുണ്ട് അവിടെ അവിടെ പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ട് അവിടെ ആഹ് അവിടെ എന്തോ ഒരു മല പറയും അവിടെ പോയിട്ട് വന്നെയാ ഉം കാണാനെന്ത് അടിപൊളിയാ നല്ല ഒരു നല്ല സ്ഥലാണ് കേറിക്കഴിഞ്ഞാ നല്ല വൈബ് കിട്ടുന്ന സ്ഥലാണ് ഉം
ആഹ്
ഉം പോയി വന്നു നിങ്ങളെങ്ങനെ ടൂർ ഹസ്ബന്റ് കൊണ്ടോവലുണ്ടോ കൊണ്ടോണ ടൈപ്പാ അല്ലേ പോവാത്ത ടൈപ്പാ എങ്ങനെ അങ്ങനെണ്ടല്ലേ ആഹ് ആഹ് ശരി
പോകുമ്പോ പറീം എന്നെങ്ങനെ ഇതാക്ക്
ആഹ് ആഹ് ഇത് ആഹ് ഇവര് ഫ്രണ്ട്സിന്റെ കൂടെള്ള കറക്ക അധികം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ കെടന്ന് മരിക്കണ കൂട്ടത്തിലാ
ആഹ് ഇവടേം അങ്ങനെത്തന്നെയാ
അപ്പൊ അധികോം അങ്ങനെ പോവും അയിന്റെ എടയിൽ നമ്മള് കൊണ്ടോവും അങ്ങനൊക്കെയാ ഒറ്റക്കുള്ള യാത്ര റൈഡിങ് അതൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാ ഒരുപാട് ദൂരം ബൈക്കില് ഒറ്റക്ക് യാത്ര ചെയ്യുവല്ലോ അങ്ങനെത്തൊരു സ്വഭാവം ആഹ് കല്ല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എട്ട് വർഷം കഴിഞ്ഞു ഈ ഓഗസ്റ്റിലേക്ക് ആഹ് ഇപ്പൊ ഈ വരുന്ന ഓഗസ്റ്റിലേക്ക് ഒമ്പതായി ഒമ്പതാവാനായി
ആഹ് അത് ശരി അനിയത്ത് എന്താങ്ങട് ഏ ഹലോ ആഹ് പറ
ആഹ് ആ കേക്കാണ്ട് എന്താ ജോലി പറഞ്ഞെ
ഇക്കാക്ക ഇവിടെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഇതിലാ നാട്ടിലുണ്ട്
ആഹ് ആഹ് അത് ശരി അതല്ലേ എന്താ പേര് അതിൻ്റെ വർക്കിന്റെ പേര്
വർക്കിന്റെ പേരോ വർക്ക് ഈ മറ്റേ മറ്റേതില്ലേ ഈ ഗാനമേള അങ്ങനത്തൊക്കെ മയൻ്റെത് കൊണ്ട് ല്ലേ സൗണ്ടിന് ശരിയാ നെറ്റിന്റെ ചെറിയ ഇഷ് ണ്ട്ല്ലേ
എ
കേൾക്കണ് കേൾക്കണില്ലേ
ഹലോ ആഹ് കേ ഇപ്പൊ കേക്കാണ്ട് ഇപ്പൊ കേക്കാണ്ട്
അത് മഴ ഉണ്ടായിട്ടോ തോന്നുന്നുണ്ട്
ആ മഴ ഉണ്ടായി
മഴ പെയ്താ നെറ്റും റേഞ്ചപ്പം പോവും
മഴ
മഴ പെയയില തുടങ്ങ
ആ ആ അയിനിപ്പൊ നല്ല പെയ്തൊണ്ടിരിക്കണ്ടോ അതാവും ഇന്റെ മൂത്തച്ന് മൂത്തച്ച്ന്ക്ക് ആ അതെ അതെ കുട്ടിച്ചോളൂണ്ട് മൂത്തച്ഛന ഹസ്ബൻഡന്റെ ഹസ്ബൻഡിന്റെ ജെസ്ട്ടൻക് ലൈസസൊൻണ്ടാ പണി ഇങ്ങനെ കല്യാണവർക്കൊ ഒക്കെല്ല അധിക ഉണ്ടാവ
ആ ഗാനഅ ത് മേ ഇതായിട്ട് കാര്യമായിട്ട് എടുക്കൽ മറ്റ ഗാനമേള ആ അത് കൊല്ലം ഷാഫി കണ്ണൂർ ഷെരീഫ് അങ്ങനത്തെ വലിയ വലിയ
ആ ആഅങ്ങനൊക്കെ പരിപാടി ഉണ്ടാവുമ്പല്ലേ ആ അങ്ങനെ പോവലുണ്ടോ ഒപ്പം പോവലുണ്ടോ
ഇല്ല ഓല കൂടെ ഓല ആളുകൾ തന്നെ ഉണ്ടാവും ഓര അങ്ങനെ പോല പിന്നെ അധികവും ആ ഉണ്ടാവും പിന്നെ വയനാട് അവിടെയൊക്കെ ആവുമ്പോളേ ഹോല അങ്ങനെ ഒക്ക പോയല് പണിയൊക്കെ കഴിഞ് പിന്നെ ഒരീസംഅവിടെ നിന്നിട്ട്ഒക്കെ ക്കെ പൊന്നു റിസോർ ഒക്കെണ്ട് അപ്പ നമ്മൾ പോയൽ ശരിയവുല്ലല്ലോ ഒക്കെ ചെക്ക കമാരെ ലേക്കരം ഒപ്പം അ ഇണ്ടാവേ
ഉം പിന്നെ എന്തൊക്കെയാ ചെറിയ മോള എങ്ങനെയ വികൃതി എന്തൊപ്പ ചെയ ആ ഇന്നിപ്പോ എല്ലാരും പോക്കും നാളെ മദ്രാസ തുടങ്ങല്ലേ ഇന്ന് പ്പ എല്ലാരും പോവും ഉം നാളണ്ടല്ലോ നാളെ മദ്രസുണ്ട് ആ രണ്ടു ദിവസ അവധി വ്യാഴം വെള്ളിയെല്ലേ ഉള്ളൂ വെള്ളി നമുക്ക് പൊതുവ അവതി ഉള്ളതായികൂടെ പെട്ട പ്പ ത് മുഹറം പത്തിന്റെ ഇല്ലെങ്കിൽ നാളെക്ക ആണെങ്കിൽ നാളെത്തെരു ത്തും കൂടി കിട്ടിനു ആയിലൊക്കെ പെട്ടു പോരാത്തിന്പ്പഇന്ന് സ് സ്കൂൾ ലീവള്ളത് ഇപ്പ നാളെ സ്കൂളും ഉണ്ട്
ആ
ഇന്ന് ലീവ് ആക്കിയെന് നാളെ അപ്പോ വർക്കിംഗ് ഡേ ആക്കിട്ട് നാളെ സ്കൂളോണ്ടെന്ന് തോന്നു
പിന്നെ
മം പിന്നെ ഇപ്പോല എല്ലാരും വിരുന്ന് കഴിഞ്ഞ് പോവും ആ ഞായറാഴ്ച പോയൽ മതിയായിരുന്നു ഹെ
ഞാൻ പിന്നെ ഈ ഒഴിവില് പോയില്ല കാരണം എന്താ വച്ചാല് എനിക്ക് കുട്ടിനെ പറഞ്ഞേക്കണം അവിടുന്ന് ആണ് സൂ ഖാണ് ഇവിടുന്ന് ആയാലും സുഖാണ് രണ്ടോടത്തും കൂടി ഉണ്ട് ബസ് സ്കൂൾ ബസ് അപ്പൊ പിന്നെ ഇവിടെ നാത്തൂമാര് ഇല്ല മദ്രസില് ചേർത്തിട്ടില്ല ഓള് എൽകെജി മം
വയസ്സ് എത്ര ഇപ്പൊ അഞ്ചൊക്കെ ആവണള്ളൂല്ലേ നാല് നാല
അ നാലര
ആ ശരി മം ആ ഇവിടെ നാത്തുമാര് വരുന്ന കാരണം പോയിട്ടുണ്ടാവുല്ലാല്ലേ
നാത്തുമാരൊക്കെ വരുണ്ടേന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ഓല്ക്ക് ഒഴിവുള്ളപ്പഴല്ലെ വരാൻ കഴിയൊള്ളൂ നമ്മക്
ആ ആ അപ്പൊ ഞമ്മള് ആ അവര് വരുണ സമയത്ത് ഞമ്മള് പോയാനും പറ്റുല്ലലെ അതെ ആ അവിടെ ഇപ്പോ ഒരാള് ഒരാളെയുള്ളൂ നാത്തൂന് നാല് ആണുങ്ങള് താഴെ ഒരു പെണ്ണാണ് ഒരു നാത്തൂനുള്ളുമ് ഓള് ഒരുപാട് പിന്നെ അടുത്തടുത്ത് കല്യാണം കഴിച്ചേക്കണേ ഓള് കൊരച് ദുരകാ കെട്ടിച്ചേക്കണേ പള്ളി പുറം പറയും ആ അപ്പൊ വേ ആ ഓരോന്ന് ഒരു കിലോ ഒരു മണിക്കൂറിലധികം യാത്ര ഇണ്ട് നമ്മളക്ക് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മടെ വീട്ടിന്ന് ഇങ്ങനെ കെട്ടിച്ച പെണ്ണുങ്ങളെ വീട്ടിന്ന് അധികം ഒന്നുമില്ല ദൂരം അപ്പം നമ്മളെ വീട്ടിത്തെ അവളാണ് ഇത്തിരി ദൂരത്തുള്ളേ
അത് ശരി
മ് അപ്പൊ ഓള് വരുന്ന ടൈമില് ഞമ്മള് പോവാതിരിക്കുന്നുല്ല ഇമ്മ പറഞ്ഞയിക്കൂട്ടോ പൊക്കോളാനൊക്കെ പറയും അങ്ങനെ നിർത്തൊന്നുല്ല അവള് വരണ്ട് വെച്ചിട്ട് ഞങ്ങള് നിൽക്കൊന്നും വേണ്ട പക്ഷെ നമ്മള് ക എപ്പോഴേലും ആ നമ്മുക്ക് പിന്നെ എടക്കൊക്കെ വരാ വരലുണ്ട് ഓള് വരുന്ന സമയത്ത് ഞമ്മ ചെലപ്പം നിക്കും എന്താ കൊറച്ച് ലീവൊക്കെ ഉള്ള ദിവസോങ്കി ഓള്ളൊപ്പം നിന്നിട്ട് പിന്നെ
ഇവിടെ അങ്ങനെ പറ്റൂല്ല ഇവിടെ ഓര് വരുമ്പോ ഇവിടെ വേണം
അതല്ലേ ആ ശെരി ഇതിലിട്ട ഞങ്ങള് മൂന്ന് ആ നാല് പേരുണ്ട് ഞങ്ങള് നാല് പെരുന്നാള- ക്കെയാലും ഉണ്ടല്ലോ ഞങ്ങള് നാല് വരും ഒപ്പം പറഞ്ഞയക്കും നിങ്ങൾക്ക് പോവാൻ പറ്റുമല്ല നിങ്ങള് പോവുള്ളൂ ഓള് വരുമ്പോ ഓള് വര ട്ടെ ഞങ്ങള് പറഞ്ഞ ഒന്നാം പെരുന്നാൾക്ക് എല്ലാരും പറഞ്ഞേ ആ ഉം അപ്പോ ഓള് വരുമ്പോ ഇമ്മ ഒക്കെ അങ്ങനെണ്ടാവും അങ്ങനെ അത്ര നിർബന്ധം ഒന്നുല്ല പോണവർക്ക് എപ്പം വേണേലും പോവാ വരുമ്പോ വരാം ആ ആ ആയിക്കോട്ടെ എന്നാ ശരിന്നാ
ആ ആ ശരി